ഓ ആഹ് കേൾക്കാം ആഹ് കേൾക്കാം കേൾക്കാം പിന്നെ നല്ല വിശേഷം പിന്നെ ഇന്ന് മഴ പെയ്തായിരുന്നോ അവിടെ
ഇന്ന് മഴ പെയ്തില്ല ഇന്ന് നല്ല മഴക്കാർ വന്നായിരുന്നു.
ആഹ് ഇവിടെ അതു പോലൊയിരുന്നു ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോത്തിനും ഞങ്ങൾ ഓഫീസിന്ന് ഇറങ്ങുന്ന ടൈം മില് നല്ല ഇരുട്ട് മൂടി കിടക്കുവായിരുന്നു ഇപ്പം പെയ്യോന്ന് വിചാരിച്ചു
മൂടി കെട്ടി നിക്കുവായിരുന്നു.
ആഹ് മൂടി കെട്ടി നിക്കുവായിരുന്നു പക്ഷെ മഴ പെയ്യ്തില്ല കാറ്റു കൊണ്ടുപോയി.
അതെ
ആഹ് രാത്രി പെയ്യോന്ന് അറിയില്ല
അപ്പോ കായിനി ഇനിയിപ്പോ കറി വേറൊന്നും വേണ്ട അപ്പോ അത് മതിയോ കറി
ആഹ് ഇനിയിപ്പോ കറിയൊന്നും വേണ്ട ഞാൻ ഫുഡ് കഴിച്ചിട്ടാ പോന്നത് ഞാൻ ഓട്സ് കുടിച്ചിട്ടാ പോയിന്നു ഓട്സ്
ഓ അതാണോ കഴിക്കുന്നേ
ആഹ് രാത്രില് അല്ലെങ്കിൽ രണ്ട് റോബസ്റ്റാ പഴോ എന്തെങ്കിലും കഴിക്കും ആഹ് എമ്പത് കിലോ ഉണ്ട് എനിക്ക് തൈറോയ്ട്ണ്ടേ തൈറോയിഡ് ഉണ്ട് തൈറോയിഡ് അപ്പൊ എനിക്കങ്ങനെ ഹൈപ്പോ ഹൈപ്പോ ഹൈപ്പോ തൈറോയ്ഡ് ആയുന്നതു കൊണ്ട് ഇങ്ങനെ വണ്ണം വെച്ച് വരും
ഓഹ്
ആ പിന്നെ നമ്മുക്ക് വേറെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ബോഡിയില് വണ്ടിയിലല്ലേ ജോലിക്ക് ആ വണ്ടിയിലാണ് നമ്മള് ജോലിക്ക് പോവുകയും വരികയും ഒക്കെചെയ്യുന്നത്
ഉവ്വാ
അപ്പൊ അതുകൊണ്ട് നമ്മള് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഓഫിസിൽ ഒറ്റ ഇരിപ്പല്ലേ ഇരിക്കുന്നത് അപ്പൊ അത് കാരണംകൊണ്ട് ഭയങ്കര ഇല്ല രാവിലെ ഒമ്പതര ആകുമ്പത്തേനും പോയാൽ മതി ഇല്ല രാവിലെ ആയിരിക്കും ഏ എല്ലാരും അപ്പഴത്തേന് പോവുമല്ലോ പിള്ളേരും കോളേജിലും പോവും ഹസ്ബൻഡ് ജോലിക്ക് പോവും ഞാൻ അങ്ങ് പോവല്ലോപിന്നെ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കി മൂത്താള് ഡിഗ്രി കഴിഞ്ഞു ആളിപ്പം ജോലി നോക്കിക്കൊണ്ടിരിക്കുവാ
ഉം
രണ്ടാ രണ്ടാമത്തെ ആൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ബി സി എ ഫസ്റ്റ് ഇയർ
അപ്പം ഈ ഡിഗ്രി കഴിഞ്ഞന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് മൂന്ന് വർഷത്തെ കോഴ്സിന് പോയി
ആ ഇളയആളിപ്പം മൂന്നാമത്തെ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടാമത്തെ ആളിപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുണ്ട് അവർക്ക് ഈ വർഷം തൊട്ട് ഡിഗ്രി നാല് വർഷത്തെ കോഴ്സ് ആണല്ലോ മൂത്ത മൂത്താള് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ബി കോം ആയിരുന്ന് ആള്
ഉം
എളയ ആള് ബി സി എ
ബി ബി എ
ബി സി എ
ബി സി ഈ ഡിഗ്രി കഴിഞ്ഞ ആള് എന്തിനാ നോക്കുന്നേ എന്ത് ജോലിക്ക?
ആള് അക്കൗണ്ടന്റ് ആയിട്ടാ നോക്കുന്നത്. അതുപോലെന്നെ പുള്ളി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ആറു മാസത്തെ കോ സ് എടുത്തിട്ടുണ്ട് അപ്പം അതും എ ന്തായാലും കുഴപ്പല്ല നോക്കുന്നുണ്ട്. എ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും കൊഴപ്പല്ല. ആഹ് എന്തായാലും ഇന്നത് വേണന്നൊന്നുമില്ല അവര് ശ്രമിക്കുന്നുണ്ട് എവിടെയെങ്കിലു കുറെ സ്ഥലത്ത് ബയോഡേറ്റാകൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ പി എസ് സിക്ക് എക്സാം നോക്കുന്ന എഴതുന്നുണ്ട് അത് പഠിക്കുന്നോന്നുല്ലട്ടോ പി എസ് സി പ്രി പ്പെ ഒന്നുല്ല അല്ലാണ്ട് ഇവട് വരുന്നത് ആഹ് അത്രേ ഉള്ളു.
അത് മതി. അല്ലാതെ സപ്രറേറ്റ് ഇപ്പ നമ്മള് പഠിച്ചിട്ട് എഴതിയാലും ഇപ്പോ
ആഹ് അത് ആഹ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊന്നുല്ല ആഹ് അതന്നെ. അങ്ങനെ അത് നോക്കുന്നുണ്ട്. ആഹ് അപ്പൊ നമ്മള് പി എസ് സി പോയി രജിസ്റ്റർ ചെയ്തിട്ടാ മതി.
ഓഹ് അതെവിടെ ചെയ്യണം?
അതു കഴിയുമ്പ വരുമ്പഴത്തേന് നമ്മുടൊക്കെ നോട്ടിഫിക്കേഷൻ വരും.
അത് ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുവോ?
ആഹ് ഫോണി തെ അക്ഷയ പോയി ചെയ്താ മതി അപ്പ യൂസർ നെയിം പാസ് വേഡും നമുക്ക് കിട്ടും.
ഉം അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും എഹ് ജോലിയുടെ ഇതൊക്കെ ഉം
ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരും.
അപ്പൊ നമ്മൾ ഇന്ന സ്ഥലം ഡേറ്റും പറയും അപ്പൊ പോയാ മതിയല്ലേ?
ആഹ് അപ്പ അത് അറിയുമ്പോ നമ്മള് മതി
ഓക്കെ ഓ
ഇളയാൾക്കിപ്പം രണ്ടെണ്ണം വന്ന് കിടപ്പുണ്ട്.
ഉവ്വാ
ആഹ്
ഡേറ്റ് കിട്ടുമ്പോ അവിടെ ആ ഡേറ്റിന്റെ അന്ന് പോയി എഴുതു അല്ലേ?
പോയെഴുതണം പോയെഴുതണം ആഹ്
ഉം ഉം ചേച്ചിക്ക്പ്പം തൈറോയ്ഡ്ല്ലാതെ വേറെന്തെലും അസുഖണ്ടോ
തൈറോയ്ഡ്ണ്ടെന്നേ തൈറോയ്ഡ്പ്പൊ ഞനിക്ക് ടി എസ് എച്ച് എന്ന് പറഞ്ഞൊരു സംഭവാണ് കൂടുതലായിട്ട് നിക്കുന്നത് അതെന്റെ ബോഡിലില്ല ടി എസ് എച്ച് എന്ന് പറഞൊരു ഹോർമോണ് ആ ഹോർമോണിനെ നമ്മളടുക്കാ വേണ്ടി റ്റാണ് വെറും വൈറ്റില് ഞാന് ഇലക്ട്രോസൻ ഹൺഡ്രഡ്ന്ന് പറന്നൊരു ടാബലറ്റ് എടുക്കുന്നുണ്ട് വെറും വൈറ്റില് എല്ലാ ദിവസും രാവിലെ ഈ ടാബ്ലറ്റിന്റെ അളവ് ചെല ഒപ്പം കൂടും അഈ അളവ് കുറഞ്ഞ് കഴിയുമ്പോതെന് ഭയങ്കര ക്ഷീണ എഴുന്നേക്കാ പ പറ്റത്തില്ല കൈകാല് കഴപ്പ് വേദന വയങ്കര ക്ഷീണം കാര്യങ്ങളും വരും അപ്പം പോയി ടെസ്റ്റ് ചെയ്യുമ്പളും അത് കൂടുതലായിരിക്കും പിന്നേം പോയി മെഡിസിൻ അങ്ങനെ പിന്നേം കഴിക്കും
അപ്പ അത് ഡോസ് കൂടിയതായിരിക്കും
ആഹ് ഡോസ് കൂടിട്ടാണ് കഴിക്കുന്നത് നൂറാണ്പ്പം കഴിച്ചോണ്ടിരിക്കുന്നത്
അല്ലെങ്കി ഇിച്ചിരി പച്ചക്കറി വെജിറ്റബിളൊക്കെ കഴിച്ചു നോക്ക് കപ്പ്ളങ്ങ.
ആ പച്ചക്കറിയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് എന്നാലും ഇതിപ്പം നമ്മുടെ കുറെ. നാളായിന്നെ ഇങ്ങനെ തൈറോയ്ഡിന്റെ പ്രോബ്ലം വന്നത് വന്നിട്ട്. ഞിപ്പം സാധാരണ മെഡിസിൻ കൊണ്ട് പിന്നെ ആയുർവേദും ഹോമിയോക്കെ നല്ലത് ന്ന് ആ ആൾക്കാര് പറയുന്നേക്കാം പക്ഷെ. അയാ ഞാനും ആയുർവേദം. ഉം ആയുർവേദം കഴിക്കുമ്പോത്തെനും ഇതങ്ങ് കൂടും. അലോപതി കൊണ്ടേ കൊറയത്തുള്ളൂ. അത് കൂ, കൂടുമ്പത്തെന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ.
പക്ഷെ ഹോമിയോറ്റും നല്ലതാ.
ആ ഹോമിയോന്നല്ലാണ് പറയും പക്ഷെ നമുക്ക് പിടിച്ചെടുക്കാൻ ഭയങ്കര പാടല്ലേ.
അങ്ങനെ ഇല്ലാ അത് പണ്ടായിരുന്നു ഇപ്പൊ കൊഴപ്പല്ല.
ആ പക്ഷെ നമ്മുടെ അഴമ്പി തൊട്ട ടുത്തന്നെ ഹോമിയോ ഡിസ്പെൻസറിക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചില്ല. ആഹ്.
അപ്പം മറന്നൊന്നും പോവാതെ.
ആ ഇതന്നെ ഇതിന്നിപ്പ നമക്ക് പല, പല, പല അസുഖങ്ങളും വരുന്നേ ഭയങ്കര. ക്ഷീണോം കാര്യങ്ങളൊക്കെയാണ് ചില ദിസങ്ങളിൽ നമുക്ക് എഴുന്നേക്കാൻ പോലും. ആ, ആ എല്ലാം കൂടെ. ആ അതന്നെ ചെലോസം നമുക്ക് രാവിലെ എഴുന്നേ ക്കാൻ പറ്റില്ല ഈ ഉപ്പൂറ്റി വേദന വെയിറ്റ് കൂടുമ്പത്തേന് നമുക്ക് പിന്നേം പ്രശ്നങ്ങളല്ലേ. അതുകൊണ്ടാണ് വെയിറ്റ് കൊറക്കാൻ പറയുന്നേ വെയിറ്റ് നമ്മള് ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കൂട്ടുന്നല്ലെ. ഞാൻ നോർമൽ മാത്രേ ഞാൻ കഴിക്കാറുള്ളൂ അങ്ങനെ ഭയങ്കര ഫുഡ് കഴിക്കുന്ന ആളന്നുല്ലാ ഞാന് പക്ഷെ ഞാൻ. കഴിച്ചാലും കഴിച്ചില്ലേലും എനിക്കിങ്ങനെ വെയിറ്റ് വെച്ചൊണ്ടിരിക്കും. ഞാൻ ഇതിന് മുമ്പ് ഞാൻ ജിമ്മി പോയിക്കൊണ്ടിരിക്കുന്നെ ഒരു രണ്ടായിരത്തി പത്ത്. പത്തൊമ്പത്ക്ക അങ്ങനെ അതിനിടക്ക് പത്തൊമ്പത്, ഇരുപത്, ഇരുപത്. ആഹ് അപ്പ ഒരു രണ്ടായിരത്തി ഇരുപതിലായപ്പോ ഞാന് ജിമ്മി പോയിട്ട് വരന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ആ മഴ.
ഉം.
സമയത്ത് അ ഞാൻ കണ്ടില്ല ടു വീലറിനകത്ത്ങ്ങനെ രാത്രി വന്ന് കണ്ണി കണ്ണിക്കൂടെ വെള്ളം വരൂല്ല നമ്മ ഹെൽമെറ്റും വെള്ളും എല്ലാം കൂടെ വന്നിട്ട് കുഴിൽ ചെന്ന് ചാടി. ആ കുഴിൽ ചെന്നച്ച് വീണി എൻ്റെ നടുവിന് ഡിസ്കിന് കംപ്ലയിന്റ് വന്നു അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് മാ ആയ്ച്ചകളോളംഅങ്ങനെ. കെടന്ന കെടപ്പായിരുന്നു എനിക്ക് തിരിയാനൊ മറി യാനോ ഒന്നും പറ്റുന്നുണ്ടായില്ല അങ്ങനെ. അയിന് ശേഷം പിന്നെ എനിക്ക് പെട്ടന്ന നല്ല നടുവേദനയായിരുന്നു നടുവേദന വന്നഴിഞ്ഞാ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റണുണ്ടായില്ല. അങ്ങനെ പിന്നെ വർക്ക്ഔട്ട് നിർത്തി ജിമ്മി പോന്ന നിർത്തി. അപ്പൊ അതിന് മുമ്പ് നമ്മള് ജിമ്മി പോ പ്പോണ്ട സമയത്ത് ഈ എഴുപത്തി നാല് എന്നുള്ളത് അറുപതിലൊക്കെ അറുപത്തിനാലില് നിർത്തിയതായിരുന്നു അന്ന്. എൻ്റെ വെയിറ്റ് എഴുപത്തി നാലായിരുന്നു അന്നത്തെ കൂടുതൽ എഴുപത്തിയഞ്ചായിരുന്നു. ആ എഴുപത്തഞ്ചിനെ ഞാൻ മെയി ചെയ്തു നമ്മൾ അറുപത്തിനാലില് നിർത്തിക്കൊണ്ടിരിക്കേരുന്നു അങ്ങനെ ജിമ്മി പോയി വർക്ക്ഔട്ടും കാ ര്യങ്ങളും ചെയ്തിട്ട് അയിന് ശേഷം നമ്മള്. ആഹ് റ്റു വിലറിന്ന് വ വിണെന്ന് ശേഷം പിന്നെ എനിക്ക് നടുവിന് ഡിസ്കിന് കപ്ലയിന്റ് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നും ചെ ചെയ്യാൻ പറ്റ്ണ്ടായി പോയി വർക്ക്ഔട്ട് ചെയ്യണെങ്കി ജിമ്മി ചെല്ലുമ്പം ഹാൻഡ് സിപ്പ് അങ്ങനെയുള്ളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നടുവിന് പ്രശ്നങ്ങള് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് പിന്നെ അത് എമ്പത് കിലോയിലോട്ടായി വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി വരും വെയിറ്റ് കൂടി വന്നപ്പോഴത്തേനും നമുക്ക് പിന്നെയും വയ്യാഴിക കൂടി മനസ്സിലായോ? വെയാഴിക കൂടി എഴുന്നേൽക്കാൻ പറ്റില്ല നമുക്ക് രാവിലെ എഴുന്നേറ്റ് എനിക്ക് ബെഡേന്ന് കാല് താഴോട്ട് കു ത്താൻ പറ്റത്തില്ല ടൈലോട് കാല് കുത്താൻ ഉപ്പുറ്റി വേദന പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പ് കേറാൻ പറ്റില്ല സ്റ്റെ പ്പ് കേറാൻ പറ്റില്ല ഒരു അടി നടക്കാൻ പറ്റില്ല അണപ്പങ്ങട് എന്റെ ഓഫീസ് രാ രാ ആഹ് എന്റെ ഓഫീസ് രണ്ടാമത്തെ നെലെലാണെ എനിക്ക് അങ്ങനെ സ്റ്റെപ്പ് കേറാനോ എറങ്ങാനോ ഒന്നും പറ്റുന്നുണ്ടായില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ട് തന്നെ മോളിലൊന്നും അടിച്ചു വാരി തൊടക്കാനൊന്നും പറ്റില്ല കേറാനും എറങ്ങാനും പറ്റത്തില്ല അങ്ങനെ നമുക്ക് കൊറേ പ്രശ്നങ്ങളോണ്ടാരുന്നു അങ്ങനെ ഏതായാലും പിന്നെ ഡോക്ടറെ കാണുമ്പോ ഡോക്ടറ് എന്തായാലും വെ
ഉം
പിന്നെ രണ്ടാമത് പിന്നെ ജിമ്മി ചേ വേറൊരു ജിമ്മിലാ ജോയിൻ ചെയ്തേ പണ്ട് ഞാൻ വേറെ ജിമ്മിലാ വർ പോക്കോണ്ടിരുന്നേ അപ്പ എനിക്ക് പോയി വരല് ഇത്തിരി ബുദ്ധിമുട്ടാ അത് കാരണം പിന്നെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ജിമ്മിൽ ഞാൻ ജോയിൻ ചെയ്ത് അവരോട് പറഞ്ഞ് നടുവിന് ഇങ്ങനെ കമ്പ്ലൈന്റാണ് ഇങ്ങനെന്ന പ്രശ്നങ്ങൾ ഇണ്ടന്നൊക്കെ അവരോ ട് പറഞ്ഞപ്പോ അവര് അതിനനുസരിച്ചുള്ള വർക്ക ഔട്ടുള്ളു നമുക്ക് തരത്തോള്ളൂ ഇപ്പ അങ്ങനെ ഹയിറ്റോ? ഹയ് റേറ്റ് തൗസൻഡറ് റുപ്പീസാണ് ഏഹ് ഫീസ് ജോയിനിങ് ഫീസ് തൗസൻ്റ് അപ്പൊ രണ്ടായിരം രൂപ ഫസ്റ്റ് റ്റ്പ്പം നമ്മള് കൊടുക്കും പിന്നെ അതിന് ശേഷം എല്ലാം മന്ത്ലി തൗസൻഡ് വെച്ചാണ് ഫീസ് വീട്ടില് വരും ആഹ് വൈകിട്ട് പിന്നെ അഞ്ച് മണിക്ക് വരും അഞ്ച് മണിക്ക് വന്നു വൈകി ട്ടത്തേക്ക് ചോറോ ഉണ്ടെങ്കി ചോറ് വയ്ക്കും അല്ലെങ്കി വല്ല ചപ്പത്തി എന്താ വെച്ച അത് എന്തെലൊക്കെ ഒണ്ടാകും പിന്നെ ഏഴര ആവുമ്പത്തിന് എന്റെ ഫുഡ് കഴിക്കും ഏഴരയൊക്കെ ആവുമ്പോത്തിന് എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാ എട്ട് മണിയാവുമ്പോത്തിന് നേരെ ആ വഴി ജിമ്മിലോട്ട് പോവും.
ഉം ഉം
പിന്നെ വന്നിട്ട് പിന്നെ ഇവർക്ക് എന്തെങ്കിലും വേണെന്നുണ്ടെങ്കില് ഇവര് എന്തേലും സെപ്പറേറ്റ് ഉണ്ടാക്കണം എന്തെങ്കിലും ഉണ്ടാവോ അല്ലെങ്കി രാവിലത്തെ എല്ലാം ചൂടായി വരുമ്പോ തന്നെ എല്ലാം കറികളും ചൂടാക്കി ഒക്കെ വെക്കും ഫ്രിഡ്ജ്ന്ന് എടുത്ത് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്ത് കഴിയുമ്പാ എല്ലാം ഉച്ചയ്ക്ക് എടുത്ത് എല്ലാ കറികളും എല്ലാ എടുത്ത് ഫ്രിഡ്ജ് വെക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോ അപ്പോം വൈകിട്ട് പിന്നെ ഞാൻ പോകുന്നെന് മുമ്പ് ഇതെല്ലാ എടുത്ത് ചൂടാക്കി പൊറത്ത് വെച്ചിട്ടെ പോകത്തോള്ളൂ.
പിന്നെ എല്ലാ പണിയും ചേച്ചി തന്നല്ലേ ചെയ്യുന്നത് അതൊക്കെയാണ്.
ആഹ് പിന്നെ നമുക്ക് പിന്നെ വരുമ്പം പിന്നെ അധികം വന്ന് കഴിഞ്ഞാ പിന്നെ റസ്റ്റാ ജിമ്മി പോയിട്ട് വരുമ്പോ നമ്മളകെ ഇതാവല്ലോ ടയേഡ് ആകുലോ പിന്നെ വന്ന് കൊറേ നേരം ഇങ്ങനെ ഇര്ന്ന് ആഹ് ഓക്കെ ശെരി എന്നാ.